ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് ഇയാക്കോ
ആഹ് പറഞ്ഞോ എന്താണ് വിശേഷം ആഹ് സുഖം
ആഹ് സ് സുഖായിരിക്കുന്നു ഇവിടെ ആഹ് ഇല്ലടാ ഇന്നലെ മൊത്തം മഴയായിരുന്നു ഇന്ന് കൊഴപ്പ ഇല്ല
ആണോ ഇവിടെതാ ഇപ്പൊ ഇപ്പ ഇല്ല കുറച്ചു നേരത്തേക്കെ നല്ല മഴയായിരുന്നു
ഇതിപ്പോ എപ്പ പെയ്യും എപ്പ തോരുംന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്
ആഹ്
തുണിയൊക്കെ കൊണ്ട് പുറത്ത് ഇടുമ്പഴത്തേക്കും വെയിലായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം മഴ വരും
മഴയായിരിക്കും അതന്നെ ഇവിടെയും പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടലന്നെ പണി
ആഹ് പിന്നെ കഴിച്ചായിരുന്നോ
ആഹ് കഴിച്ചു എള് കഴി
ജോ ആഹ് ഞാൻ ഇൻന്നെ തന്നെ കൊറച്ച് കഴിയും ജോലിയൊക്കെ ആയോ
ഇല്ല ജോലിയുണ്ടായിരുന്നു ഞാൻ ഇപ്പോ റിസൈൻ വെച്ചിട്ട് വീട്ടിലിരിക്കയാണ്
ആഹ് വീട്ടിലെ ജോലിയൊക്കെ ആയോ
ആഹ് വീട്ടിലേക്കെ ആയി
പിന്നെ എന്തേലും വേ ഏഹ് വേറെ എന്തെങ്കിലും ജോലി എന്തെങ്കിലും നോക്കുന്നുണ്ടോ
ഇല്ല അപ്പൊ ഏഹ് ഞാൻ നേരത്തെ ഒപ്റ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ട് റിസൈൻ ചെയ്തതാ അപ്പൊ എല്ലാം ഓക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ
ആഹ് പിൻ ആഹ് അതെ ഒരു മോനുണ്ട് ആഹ് മൂന്നാല് വയസ്സുണ്ട്
ആഹ്
ഇയാളോ
ഏഹ് കു കല്യാണം കഴിഞ്ഞു കുട്ടിയേളായിട്ടില്ല അപ്പൊ എടേല് രണ്ടു തവണ മിസ്കാരേജ് ആയതാ അപ്പൊ അതിന്റെ ഒരു ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടേ
ഓഹ് അതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ
ആഹ് അത് സെക്കൻഡ് ടൈം മിസ് കാര്യേജ് ചെയ്ത് അത് അബോർഷൻ ചെയ്തതാ കുട്ടിക്ക് ചെറിയൊരു ഹെൽ ത്ത് ഇഷ്യൂസ് കാരണം കൊണ്ട് അപ്പൊ അതൊക്കെ പോയിട്ട് അ ഹാർട്ടില് വലിയ ഹോളായിരുന്നു
ഓഹ് അങ്ങനെ ആഹ് എത്ര വർഷായി കല്യാണം കഴിഞ്ഞിട്ട്
നാല് വർഷം കഴിഞ്ഞു
ആഹ് ട്രീറ്റ്മെന്റ് എടുക്കാണോ അല്ലാതെ നോ
അല്ല അല്ല ട്രീറ്റ്മെന്റ് ഒന്നൂല്ല നോർമലി തന്നെ പക്ഷെ ഏഹ് കുട്ടിക്ക് രണ്ടാം ഫസ്റ്റ്ത്തത് നോർമലി സാധാരണ പോലെ മിസ് കാര്യേജ് ആയതാ തേർഡ് മന്തില് ഇത് അഞ്ചര മാസം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഹാർട്ടില് ഹോള് കണ്ടത്. പിന്നെ രണ്ട് ഞരമ്പുകൾ തമ്മില് വ്യത്യാസണ്ട്. വേറൊരു ഭാഗത്താ വന്നിരിക്കണെ അപ്പൊ അതിന്റെ വലിയ കോംപ്ലിക്കേഷൻ ആണ്. അത് സർജറി ചെയ്താ ചിലപ്പോ മാറില്ലന്ന്.
അപ്പൊ അങ്ങനെ പിന്നെ ജനിച്ചു വന്നാലും കുട്ടി ഫുൾ ടൈം ഹോസ്പിറ്റലില് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്യൂസ് കാരണം കൊണ്ട് നമ്മൾ അത് വേണ്ടാന് വെച്ചു.
ആഹ അല്ല അത് പുറത്ത് വന്നാ ആ കുഞ്ഞിനും. ഹ വ് സങ്കടായിരിക്കും.
ആഹ് അതെ അതെ പിന്നെ നമ്മളിപ്പോ വീട്ടിന് തൊട്ട്. ഏട്ടന് അനിയന്മാരുടെ യൊക്കെ മക മക്കളുണ്ട് അപ്പോ അവരൊക്കെ മണ്ണിൽ കളിക്കുമ്പോ. നമ്മള് കുട്ടിനെ ഭയങ്കര ര വളർത്തേണ്ടി വരും പുറത്തൊന്നും വിടാണ്ട് അപ്പൊ അവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കില്ലേ?
ആഹ എന്തായാലും നല്ല ആരോഗ്യമുള്ളരു കുഞ്ഞുവാവ എത്രയും വേഗം.
ആഹ താങ്ക് യു
പിന്നെ ഞാൻ തയ്ക്കും. ഫാഷൻ അവൻ സ്കൂളിൽ പോയി എൽ കെ ജി യിലാണ്.
ഓ
ഒരു മൂന്നര ഒക്കെ ആകുമ്പോൾ വരും.
ആഹ അപ്പളേക്കും ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ അവന്.
ആ അല്ല ഇവിടെ സ്നാക്സ് ഒക്കെ കുറച്ച് ഇരിപ്പുണ്ട് അത് കൊടുത്താ മതി.
ഓ ഓ ശരി ശരി വീട്ടിൽ ആരൊക്കെയുണ്ട്.
ഫുഡ് നോക്കണം ഞാനും ഹസ്ബൻഡും മോനും.
ഓ സെപ്പറേറ്റ് വീട് ഇ
സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ വാടകക്കൊരു വീടെടുത്തിട്ട് അങ്ങനെയാണ്. ഇനി ഒരു വീട് വെക്കണം.
ആഹ ത ഒക്കെ വേഗം നടക്കട്ടെ
ആഹ നടക്കട്ടെ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു. പഠിച്ചേ അപ്പം തയ്ക്കും ചെറുതായിട്ടൊക്കെ. സ്വന്തം ആവശ്യത്തിനൊക്കെ.
ആഹ് എനിക്കും നന്നായി പഠിക്കണംന്ന്ണ്ട് എങ്ങനെയാ ഫാഷൻ ഡിസൈനിങ്. എന്താ പഠിച്ചേ സ്റ്റിച്ചിങ് മാത്രമാണോ അതോ. ആ് അരി വർക്ക് അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ.
ഉണ്ടെടാ ഞാൻ പഠിച്ച് ഒരു നാലഞ്ചു വർഷത്തിന് മുന്നേ പഠിച്ചയാണ് കല്യാണത്തിനൊക്കെ മുന്നേ.
ഔ അപ്പൊ സ്റ്റിച്ചിങ് മാത്ര
അല്ല സ്റ്റിച്ചിങ് മാത്രല്ല അപ്പ തന്നെ ജി ഐ എഫ് ടി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പഠിച്ചത്. രണ്ടു വർഷത്തെ ഗവൺമെന്റ് കോഴസാണ് നമുക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് ഈ പോളി ടെക്‌നിക്‌ ഒക്കെ പോലെ.
ആഹ്
അപ്പൊ അഞ്ച് സബ്ജക്ട് ആയിട്ടുണ്ട് അതിൽ എക്സാം ഉണ്ട് എല്ലാം ഉണ്ട്. തയ്യൽ മാത്രല്ല ആ പെയിന്റിങ്. സ്റ്റോൺ വർക്ക് ആര്യവർക്ക് അങ്ങനെ അപ്പം തന്നെ ഏകദേശം കുറേ സംഭവങ്ങൾ അതിനകത്ത്... തന്നെ ഉണ്ടായിരുന്നു എംബ്രോയിഡറി എല്ലാം ഉണ്ട്. ഇപ്പൊ അത് നന്നായിട്ടപ്പ മെച്ചപ്പെട്ടിട്ടുണ്ടാാവോന്ന് തോന്നുന്നു.
ഓ.. ഞാനും ഇപ്പൊ വെറ്തെ ഇരിക്ക്യാണല്ലോ അപ്പോ എന്തെങ്കിലും ഫാഷൻ ടി സൈനിങ് വർക്ക് എന്തേങ്കിം പഠിക്കണം ന്ന് ഒര് ആഗ്രഹോണ്ട്.
ഞാനത് പഠിച്ചു പിന്നീട് കല്യാണം കഴിഞ്ഞ് മോനായപ്പോ ഇവൻ മൂന്നരക്ക്യോക്ക തിരിച് വരുമ്പോ പിന്നെ നോക്കാൻ ആരുല്ല അതുകൊണ്ട് പിന്നെ ജോലിക്കൊന്നും പോവാം പറ്റിയില്ല ഒര് അഞ്ച് മണിവരെ ആരെങ്കിലും നോക്കാൻ ഉണ്ടായിരുന്നെങ്കി പോയേനേ
ആ ഓക്കെ ഓക്കെ എ എപ്പ ഇങ്ങനെ കോഴ്സ് എങ്ങനെണത് ഏ ഉം എത്ര രൂപ ചെലവ് വരും അങ്ങൻത്ത കാര്യങ്ങളൊക്കെ
ഞാൻ പഠിച്ചപ്പോഴത്തേക്കും അഡ്മിഷന് ഒരു മൂവായിരം നാലായിരം അതിനക ത്ത് ഉണ്ടായിരുന്നോള്ളൂ പിന്നെ മാ മന്ത്ലി ഫീസോ അങ്ങനെയൊന്നുല്ല ഗവൺമെന്റ് കോഴ്സ് ആയത് കൊണ്ട് പക്ഷെ നമ്മള് ഇതിനക്ക വേണ്ടിയിട്ടുള്ള സാധനങ്ങള് അവര് പറയുമ്പോ പറയുമ്പോ നമ്മള് വാങ്ങണം അത്ക്യാണ് പൈസ ആ പഠി ക്ക്യാനും ഡ്രസ്സുകള് തയ്ക്യാനും പറയുമ്പോ അവര് ഒര് മോഡൽ പഠിപ്പിച്ച നമ്മള് പുതിയ ഡ്രസ്സ് എട്ത്തത് തയ് ച്ച് കാണിക്കണമല്ലോ അപ്പൊ അതിനൊക്കെ ആവുമ്പഴത്തേക്യും അങ്ങനെയൊക്ക പൈസ പോവാറുണ്ട്
ആ ഇൻക്കി എനി ഇക്കി ഫാഷൻ ഡിസൈനിങ് എനിക്ക് കൊർച് കൂടെ സാരി ഡ്രേപ്പിസ്റ്റ് ആവണം കൊർച് കൂടി ഇഷ്ടം ഞാൻ അത് നന്നായി ചെയ്യും അപ്പൊ കൊർച്ചൂ കൂടെ പെർഫെക്ഷന് വേണ്ടി പഠിക്ക്യാം പോവാം എന്നൊരാഗ്രഹം ഉണ്ട് പക്ഷെ ഇവടെ അടുത്തൊന്നുല്ല കോർച്ചധികം ലോങ് ആയിട്ട് പോണം
ഓ അങ്ങനെ എനിക്ക് സാരി ഉടുക്കാനേ അറിയില്ല
ആണോ എനിക്ക് ഭയങ്ക
ആ എനിക്ക് അതുകൊണ്ട് ഞാൻ സാരി ഉട് കുന്ന വളരെ കോറവ ആരെങ്കിലും ഉണ്ടെങ്കി മാത്രം സാരിയിലോട്ട് പോവും ഡ്രസ്സ് എടുത്താല് സാരി വാങ്ങാൻ നിക്കൂല കാരണം ഉടുക്കാൻ അറിയില്ല ഇഷ്ടമാണ് ഉടുക്കാൻ എത്ര നോക്കിയാലും പറ്റുന്നില്ല എവ്ടെയെക്കെയൊ പോവുന്നു
ആ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് നന്നായി ഞാൻ ഉടുക്കും ഞാൻ ഉടുത്ത് കൊടുക്കാറുണ്ട് ഞാൻ പണ്ട് വർക്ക് ചെയ്ത അവ്ടെ ഹോസ്റ്റൽല് നിക്കുമ്പോ അവ്ടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി അവള് വേറെ ഡിപ്പാർട്ട്മെന്റ അവർക്കപ്പം മിക്യവാറും ദിവസങ്ങൾക്കും ആ സാരി ഉട്ക്കണ്ടി വരും അതായത് ഓരോ ദിവസങ്ങൾക്കും ഓരോ പ്രത്യേകതയ് ഇണ്ടാവോല്ലോ അവര് കൊർച്ചൂടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ അപ്പൊ അവടെ നമുക്ക് ഓരോരോ പ്രത്യേക ദിവസങ്ങൾക്കക്കെ ഫെസ്റ്റിവൽ ആയിട്ട് അവര് ആഘോഷിക്കൊല്ലോ അപ്പ അതിനെക്ക അവർക്ക് ആ സാരി ഉടുക്കേണ്ടി വരും ദെവസ് ഇത്ര ദെവസം കൂടുമ്പോ ഹലോ
ആ കേക്കാം പറഞ്ഞോ
ആ അപ്പ അവൾക്ക് ഞാൻ സാരി ഉട്ത്ത് കൊടുക്കും അപ്പ അവൾക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പ എപ്പഴും അവള് ഇപ്പ ഈ ഇപ്പ ഞാൻ എന്നെ വിളിട്ട് മിസ് ചെയ്യ്ണു നീ സാരി ഉടുക്കാൻ ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമു ട്ടാണ് കഷ്ട്ട പ്പാടാണ് സാരി ഉട്ക്കാനെക്കെ ആരു ഇല്ല എനിക്ക് പറ്റുന്ന പോലെക്കെ ഞാൻ യൂട്യൂബക്ക നോക്കിട്ട ഉട് ക്കുന്നെന്നൊക്കെ പണ്ട് പറഴും
എനിക്കും ഒരു ഫ്രണ്ട് ഉണ്ട് ഇതുപോലെ സാരി ഉടുത്ത് തരാം വേണ്ടി മാത്രം
ആ അപ്പൊ ഞങ്ങള് എപ്പഴും രാവിലെ തന്നെ ഞാൻ ലേറ്റ് ആയിട്ട് എണിക്കുന്ന ആളാ ഹോസ്റ്റൽല ആവുമ്പോ അപ്പ അവള് ഭയങ്കരായിട്ട്. ഏഹ് നേര്ത്തെ എണീച്ച് കുളിച്ച് റെഡിയായിട്ട് എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കും സാരി ഉട്ക്കണം സമയായി. വേം എണീക്ക്ന്ന് പർട്ട് അങ്ങനെ അവളെ സാരി ഉടുത്ത് റെഡിയാക്കീട്ടെ എപ്പഴും വിടാറുള്ളത് അപ്പൊ അതൊരാഗ്രഹാണ്. സാരി ട്രേപ്പിസ്റ്റ് പഠിക്കണന്നുള്ളത്. പക്ഷെ ഇവിടെ അടുത്തൊന്നുല്യാ അത്യാവശ്യം ലോങ്ങ് പോണം ഒന്നൊന്നര മണിക്കൂറ് ട്രാവലെയ്ത് വേണം പോവാന്
അപ്പൊ രാവിലേം വൈകിട്ടും പോയിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ
ട്ട് ന്നർഞ്ഞാ നമ്മടെ വീട്ടിലെ വർക്കും കാര്യങ്ങളൊക്കെ റെഡിയാവണ്ടേന്നിട്ട് വേണ്ടേ നമുക്ക് പോവാന്
ശരിയാ
ആഹ് വന്ന് കഴിഞ്ഞാലും നമുക്ക് വീട്ടില് പണിയള്ണ്ടാവോല്ലൊ
ആഹ് ഞങ്ങക്ക് ഫാഷൻ ഡിസൈനിങ് രാവിലെ പത്ത് മണി മുതല് നാല് മണിവരെയായിരുന്നു. പിന്നെ ഞങ്ങക്ക് വിടെ അടുത്ത് തന്നെയാണ് അതോണ്ട് കൊഴ പ്പില്ലായ്രുന്നു. പക്ഷെ ഞങ്ങൾക്ക് കേ റ്റ റ്റ് ന്ന് പർഞ്ഞ്‌ട്ട് ഒരു എക്സാമുണ്ട് പി എസ് സിയുടെ ഭാഗായി ട്ട് പക്ഷെ അതെഴുതിയിട്ട് ഒരുപാട് പേർക്ക് നന്നായിട്ട് യൂസായി. ഞങ്ങടെ കൂടെ പഠിച്ചതിൽ തന്നെ രണ്ട് മൂന്ന് പേര് ഗവൺമെന്റ് ജോബില് കേറി. ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് അതായത് അവർക്ക് ടീച്ചർ പോസ്റ്റിങ് ജയിലിലെ വനിതകളെ പഠിപ്പിക്കാൻ ഇങ്ങനെയൊക്കേണ് പോസ്റ്റിങ്ങ്
ഓഹ് ശ
ആഹ് നല്ല സാലറിയുണ്ട് സ്റ്റാർട്ടിങ്ങില്
ഓഹ് ഓഹ്
പക്ഷെ അങ്ങനത്തെ സ്കോപ്പുകളുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തത് പഠിച്ച് കഴിഞ്ഞാ നമുക്കിതിന്റെ ടെസ് റ്റൊക്കെണ്ട് പഠിക്കുന്നേല് അപ്പൊ ആ ടെസ്റ്റിലെ വൺവേടൊക്കെ തന്നെക്കെയാണ് കൂട്തല് വര്ന്നത് നമ്മള് പഠിക്കുന്നതിനെ ബേസെയ്താണ് എക്സാം വര്ന്നത്.
ഓഹ് ശരി ശരി
നല്ല സ്കോപ്പുണ്ട്. നമ്മളത് യൂസെയ് താ നന്നായി
ചെയ്താ നല്ലത് അതാണ് നമുക്ക് പ്പൊ നമ്മളിപ്പോ എന്ത് കോഴ്സും ചെയ്യുമ്പോഴും ആദ്യം സ്കോപ്പ് ഉണ്ടോന്ന് കൂടെ നോക്കീട്ട് വേണം പോയി ചെയ്യാന് ഞാന് ആദ്യം എടു ത്തീലെ സ്കോപ്പ് ഞാന് ഒപ്ടീഷ്യനായിരുന്നു അപ്പൊ കൊഴപ്പമൊന്നുല്ല്യ. മ്മക്ക് നിന്ന് ചെയ്യാന് ഒക്കെയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ചെൽപ്പ എല്ലാ ഹസ്ബന്റ്സും അത് വി ടണംന്നില്ലല്ലോ വർക്കിന്. പ്പംഎനിക്ക്ന്നർഞ്ഞാ ഇതുപോലെന്നെ തന്നെ ഒന്നര മണിക്കൂർ ട്രാവലിംഗ്ണ്ട് ഇപ്പൊ രാവിലെ ഞാന് ഇന്ക്ക് എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് കേറണം. അപ്പ ഞാന് രാവിലെ വിട്ന്ന് അഞ്ചേ അമ്പത്തഞ്ചിനുള്ള ബസിനാ പോവാ എട്ട് മണിക്ക് ആവിടെ ഷാർപ്പ് എട്ട് മണിക്ക് അവിടെ എത്തും. ഡ്യൂട്ടി പഞ്ചെയ്ത് ഡ്യൂട്ടിക്ക് കേറും ന്നട്ടാ അഞ്ച് മണി ക്കെറങ്ങും എട്ടേ മുക്കാലാമ്പ്ളക്കേ ഞാ ഇവിടെ എത്തൊള്ളൂ ബസ്സിന്റെ ടൈം കൊറവുള്ളൊണ്ടാണ് എട്ടേ മുക്കാലാമ്പളേ എത്തൊളൂ. അപ്പൊ വീട്ടില് കെടക്കാനായിട്ട് വരുന്ന പോലെയാണ് ഞാൻ വര്ണത് അപ്പൊ എപ്പഴും അതൊരു ബുദ്ധിമുട്ടാന്നല്ലോ. അപ്പൊ ഞാന് അതാ ചിന്തിക്കുന്നത് സ്കോ പ്പുള്ളതാവുമ്പോ ഈ കോഴ്സൊക്കെ കൊർ ച്ചൂടെ ആൺകുട്ടികൾക്കാവുമ്പോ ഹോസ്റ്റൽ സൗകര്യള്ളോർക്ക് കല്യാണം കഴിയുന്ന വരെക്കെ നമ്ക്ക് ഹോസ് അത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ണ്ടാവല്ലൊ ഇപ്പട്ത്ത് അങ്ങനെ എന്തെങ്കിലും ഇങ്ങൻത്തെ നല്ല കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റിയാല് പ്പൊ സാരി റേപ്പിസ്റ്റൊക്കെ ആവ്മ്പൊ നമുക്ക് പൊർത്ത് പോണ്ടല്ലൊ. പ്പ സ്റ്റിച്ചിങ്ങാണെങ്കില് ഞമ്മളെ വീട്ട് തന്നെ ഇര്ന്ന് സ്റ്റിച്ചെയ്യാം.
കാര്യം നമുക്ക് ചെയ്യാൻ കൊറച്ചും കൂടെ ഭയങ്കര താൽ യിരിക്കും ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ
ഞാനിന്നൊരുപ്ലാനിങ്ങിലാണ് ഒപ്പം ബ്യൂട്ടീഷൻ കോഴ്സ് എന്തെങ്കിലും പഠിച്ചാ നമ്മ
ആഹ് എനിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണെന്ന് ഭയങ്കര താല്പര്യമണ്ട് ഞാൻ അന്വേഷിച്ചപ്പഴ് ത്തേക്കും ഇവിടേക്ക് മൂന്ന് മാസത്തൊക്കെ കോഴ്സിന് തന്നെ ഹെഡ് തല ഹെഡിന് സ്കിന്നിന് ബ്രൈഡല് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിറ്റ് ഒരു മാസത്തേക്ക് പതിനയ്യായിരം രൂപ അങ്ങനെ മൂ
എമൗണ്ട് കൂടുതലാന്ന് കേട്ടു അപ്പൊപിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട്.
നമ്മള് പക്ഷെ ഈ മൂന്നും എടുത്ത് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റും പഠിക്കാം മൂന്നും എടുത്ത് പഠിക്കുകയാണെങ്കി ഇതിനുള്ള പ്രോഡക്ട്സ് ഒക്കെ അവര് തരുംന്ന് പറഞ്ഞ്. അല്ലാതെ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ തന്നെ വാങ്ങണം അങ്ങനെ
ഓഹ് അത് പിന്നെ ഓരോ പാർലർകാരും ഓരോ രീതിയിലല്ലേ ഏഹ് പഠിപ്പിച്ച് തരാ അല്ല അക്കാഡമിക്കാണ് അക്കാഡമിക്സാണ് അവര് ഓരോന്നിനും ഓരോരുത്തരും ഓരോ രീതിയിലയിരിക്കല്ലേ ആഹ്
പിന്നെ ഞാൻ തയ്ക്കുവായിരുന്നു അധികം തയ്ക്കാറില്ല സിസ്സേറിയനായിരുന്നു അപ്പൊ നടുവേ ദന പ്രശ്നങ്ങളൊക്കെ
ആഹ് അതാണ് എനിക്ക് ബാക്ക് പെയിൻ എനിക്ക് വേറെ കൊഴപ്പൊന്നുല്ലെങ്കിലും ബാക്ക് പെയിന്റെ വളരെ പ്രശ്നുണ്ടേ
പ്രശ്നുണ്ട്
ആഹ്
പുതിയ വർക്കൊക്കെ ചെയ്യാനിരുന്നാലും സ്വന്തം ബ്ലൗസിൽ മാത്രം ചെയ്യും കാരണം അതേ ഒര് ഒരാഴ്ചയെങ്കിലും എടു ചെയ്തിരാ ഭയങ്കരായിട്ട് പെയിൻ വരും ബാക്ക് പെയിൻ ഒക്കെ ആഹ് ശരി ശരി
ആഹ്